ആഹ്
ഹലോ ഞാൻ രാവിലെ വിളിച്ചായിരുന്നല്ലോ. തിരക്കായിരുന്നോ ഫോണ് എട്ക്ക് ഉം ഉം ഇൻക്ക് തോന്നി
ആഹ് എനിക്കിന്നൊരു എക്സാംണ്ടായിരുന്ന്കേട്ടോ ആ ടൈപ്പിന്റെ
അതെ ആഹ്
പോയിട്ടൊക്കെ വന്നപ്പം
അതാണ് കാ കാണാതിരുന്നല്ലേ ഇൻക്ക് തോന്നി പിന്നെ കണ്ടാ ങ്ങട്ട് വിളിചച്ചോളോല്ലോന്ന് ഓർ ഇനിപ്പ ഈസമയമായിട്ടും കാണാഞ്ഞിട്ടൊന്ന് വിളിച്ച് നോക്കിയതാ ഉം ആഹ് സുഖായിട്ട് പോണു പിള്ളേരൊക്കെൻന്ത്യേ സുഖല്ലേ സുഖ
ആഹ് എല്ലാവർക്കുംസുഖം ങ്ങനൊക്കെ പോന്നു മഴണ്ടോ?
ഇല്ല മഴാങ്ങനെപ്പം ല്ല അങ്ങനെ മൂഡ്യോണ്ട് നിക്ക്ണു രാത്രിഒന്നുണ്ടാവൂല്ല മഴക്കോളൊന്നല്ല രാത്രിയാവുന്നതിൻ്റെ ട്ടാ തോന്ന്ണ്
ആഹ് ആഹ്
ഉം ഞാനേ കൊ പിന്നെ പ ഞ്ണ്ടായിരുന്നില്ലേ തറപ്പണി കഴിഞ്ഞിട്ടുണ്ട് ഞ് വീട്പണി തൊടങ്ങണംന്ന് നിന്നെ നീണ്ട് നീപ്പ നീപ്പം വീട്പണിയൊക്കെ കഴിഞ്ഞ് കൂടിയിരുന്നതാണല്ലോ അപ്പൊ അതിനെ കുറിച്ചൊക്കെ അറിയാന്നൊക്ക വിചാരിച്ചിട്ടേ പരിചയള്ളോലോട് ന്ന് സംസാരിച്ച് ഞാ രണ്ട് മൂന്ന് പേരോട് ചോദിച്ചു നീ അ ങ്ങള് കരാറ് കൊടുത്തോ അതോ കൂലി കൂലിട്ട്തച്ചോന്നിച്ച് കരാറ് കൊടുത്തോ ആഹ്
ഉം അതാകുമ്പോ നമുക്കൊന്നും അറിയണ്ടാലോ അവര് വന്ന് പണിഞ്ഞിട്ടിട്ട് പോകവും പൈസ് സെ ങ് കൊടുത്താ മതിയല്ലോ നോക്കാനൊന്നും ആളില്ലന്നുണ്ടെങ്കി പിന്നെ അല്ലെങ്കി ഇതിനേടയ്ക്ക് നമ്മൾ പോണ്ടായോ അത്
ഉം ഉം ഉം സാധനം കഴിയുമ്പോളൊക്കെ വാങ്ങിക്കൊടുക്കാനുംല്ലേ
ആഹ് താവുമ്പോ അവര് കൊണ്ട് വന്നിട്ട് പണിഞ്ഞിട്ട്
ഉം ഉം ഉം ഇവിടെ പ്പൊ രണ്ട് മൂന്ന് കോൺട്രാക്ടറോക്കെ വന്ന് നോക്കി പലരും പല റേറ്റാണ് പറയ്ണത് അപ്പൊ ഇഞ്പ്പോ രണ്ട് രണ്ട് രണ്ട് ആളും കൂടെ പറഞ് വെച്ചിട്ടുണ്ട്
അതല്ല ഓരോ മാസം കഴിയുമ്പോഴും റേറ്റ് കൂടത്തേഒള്ളൂ സിമെന്റിനും മണലിനും കമ്പിക്കും
ഉം
ട്ട് കൂടി കൂടി കൂടി പോവല്ലേ ആഹ് അതാണ് റേറ്റ് കൂടത്തേഒള്ളൂ എത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കാ പറ്റുന്നോങ്കി അത്രയും പെട്ടെന്ന് തീര്ന്നീട്ടുമ്പോ
ഉം അതെ അതെ അപ്പൊ രണ്ടാളും കൂടെ വന്ന് നോക്കട്ടെ ന്നട്ട് തീരുമാനത്തിലെത്താന്ന് വിജാര്ച്ച്ക് നീ എങ്ങനെ സൺഷെയ്ഡ് കൊടുത്തതങ്ങനെ ഫുള്ളായിട്ട് കൊടുത്തതോ സൺഷെയ്ഡ്?
ആഹ് ഞാ ഫുള്ള് അവർക്കാങ് കൊടുത്തയ്ദ്
ഫുള്ള് കൊടുതൂല്ലേ ഇപ്പൊ ജനാലേ ഓൺലി ജനാ
ജനല് ജെനല് അമ്മള് പണിയിച്ച് മറ്റേ തടി വെച്ച് ജനല് കതക് ക്കെ നമ്മൾ നമ്മള് തടി ക കാണിച്ച് നമ്മളൊരു മേശരിന്റട്ത്ത് പണിയിച്ച് ആഹ് പിന്നെ ടൈൽസൊക്കെ എ ക്കാവേണ്ടീട്ട് നമ്മള അവരെ കൂടെ പോയി നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം അവടെ റേറ്റന് ഒരു റേറ്റ് ഒണ്ടല്ലോ നമ്മൾ കോൺട്രാക്ട് കൊടുത്തിരിക്കുമ്പോ ആഹ്
ആ റേറ്റിന്റല്ലേ അതില് കൂടുതൽ വേണന്നുണ്ടെങ്കില് നമ്മള് വെച്ചോടുക്ക
നമ്മള് അഡീഷനല് നല്ല കാശ് കൊടുക്കണം
ആഹ് അത് പറഞ്ഞു അങ്ങനെ ഒരു ഒരാൾ വന്നു ആ ദ്യം വന്ന് നോക്കിയ ആള് ടൈൽസ് ഇല്ലാണ്ട് തേപ്പ് വരെ പറഞ്ഞു പിന്നെ വന്ന ആള് ടൈൽസ് അടക്കാം അപ്പം നിങ്ങൾ നിങ്ങൾ സെലക്ട് ചെയ്യയാണ ചോദിച്ചപ്പം നമ്മളരു റേറ്റ് പറയും അതിന്ഷ്ടം ഇഷ്ടപ്പെട്ട നിങ്ങളെടുക്കാ നിങ്ങൾക്കെ ഇഷ്ടപ്പെടുന്നത് റേറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ആത അഡീഷൻ ബാകിള്ള കാഷ് ഇങ്ങൾ തന്നാ മതി അത് നിങ്ങള ഇഷ്ടത്തിന് ചെയ്യാന്ന് പറഞ്ഞു നമ്മള് പറയുന്നതന്നെ ഇടണം എന്നൊന്നുംല്ലന്ന് പറഞ്ഞു
ആഹ്
ഉം അങ്ങനെ ആവുമ്പം പിന്നെ കുഴ
പിന്നെ ബാത്റൂം ഫിറ്റിംഗസ് അവർക്ക് ഒരു റേറ്റ് ഉണ്ടല്ലോ അവര് പറയുന്നത് കുറഞ്ഞതാ നമ്മള് നോക്കി കണ്ട നിന്ന നമ്മക്കല്ലേ വീട് ഇച്ചിരി കൂടി ഒരു നൂറ് രൂപയുടെ അധികം കൊടുത്തൽ ഒന്ന് കൂടിയതത് എടുത്താ കുറച്ചു നാളും കൂടി ലാസ്റ്റ് ചെയ്യും അപ്പം ക്ലോസ് സെറ്റ് ആയാലും ടാപ്പയാലും എല്ലാ ബാത് റൂമിലെ ടൈയിൽസും എല്ലാ കാര്യങ്ങളും നമ്മൾ പോയി നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ട് എടുക്കുമ്പോ ചിലപ്പം അവര് പറഞ്ഞതിൽ അയ്യായിരം രൂപയോ പതിനായിരം രൂപയോ കൂടി അധികം ആവുമായിരിക്കും ഉ അത അങ്ങനെ എടുത്ത് പണിയുമ്പോ നമുക്ക് നല്ല സാധനം കിട്ടും
ഉം
ആഹ് ഉ
ഞാൻ ഓ ചോദിച്ചതേ സൺഷൈഡ് ഇല്ല നമ്മള് പുറത്ത അത് ജനാലക്കെ ജനാല ക്ക് മാത്രമാണ് സൺഷ്ഡ് അത വീട് മൊത്തം സൺഷെയ്ഡ്
മൊത്തം ഞങ്ങൾക്ക് മൊത്തംണ്ട് മൊത്തംണ്ട് മുകളില് താഴെ താഴെ താഴയും കുറച്ചുണ്ട് മുകളിലും ഉണ്ട്
അതെ അപ്പൊ പല വീടുകളില എന്താ പറയോ ജനാല ക്ക്മാത്രം അപ്പൊ എന്താ പറയാ നമ്മൾ ഈ വെള്ളം ചീറ്റിൽ വരുമ്പോ ഭിത്തിയക്കെ അടിക്കൂലേ പക്ഷെ ഭംഗി അത്പ്പല്ല പലരും പറഞ്ഞു ഭംഗി അത ഭംഗിയ പറഞ്ഞിട്ട് ചെയ്യാൻ നക്കേണ്ട വീടിന്റെ
നനേയും ഷേഡ് ഉണ്ടെങ്കിൽ ഷേടേ കൂടി വെള്ളം അങ്ങ് താഴട്ട് പോവത്തേ ഉള്ളൂ അല്ലെങ്കിൽഷഡില്ലല്ലെങ്കിൽ ഫിത്തിയിലോട്ടല്ലേ വള്ളം വീഴുന്നത്
ആഹ് ഉത്തിലിലോട്ടല്ലേ വരുന്നേ അപ്പൊ അങ്ങനെ ചെയ്യേണ്ടന്നൊക്കെ പറഞ്ഞു തന്നു അപ്പൊ വീട് പണി കഴിഞ്ഞവര് അനുഭവം പറഞ്ഞ തണ്ട് അത് ഞങ്ങൾ തന്നെ അങ്ങനെയൊക്കെ ചെയ്ത്പെട്ടിട്ടുണ്ട് നീ ചെയ്യുമ്പോ അങ്ങനെ ചെയ്യേണ്ടാ
ന കൊർ ച്ച് ഒന്ന് രണ്ട് വർഷത്തേക്ക് വല്ല പ്രശ്നം വരത്തില്ല പിന്നെ പിന്നെ മഴയൊക്കെ പെയ്ത് പായലൊക്കെ പിടിച്ചച്ച് വരുമ്പോ
ആഹ്
വൃത്തികേടും ആവും ഇതും ആവും ആഹ്
എന്നച്ചു കൊടുക്കാ നല്ലത് അപ്പ ആ തൊട്ടടുത്ത വീട്ടുകാര് അവര് പറയുന്നുണ്ട് അവര്ന്ത് ചെയ്തു ഫ്രണ്ടിലൊക്കെ ജനാലയ്ക്ക് മാത്രം കൊടുത്തു ബാക്ക് വശത്ത് എന്ത് ഫുള്ളായിട്ട് കൊടുത്തു അവിടെ ഒരു കംപ്ലൈയിന്റും ഇല്ല ഉ ഇത് ഇത് ഇപ്പം ഫ്രണ്ടില് ഈ ജനാലൻ്ന്റെ മാത്രം ആ തായെ മാത്രം ഒരു കുഴപ്പല്ല ആ ഗ്യാപ്പ് വന്നെടുത്ത് ഈ വെള്ളം അടിക്കുമ്പം എന്താണ് മഴ നല്ല മഴയല്ലേ അപ്പം ഭിത്തി നനയണേ ഭിത്തി നനഞ്ഞിട്ട് ഉള്ളിലേക്കെ ആ വെള്ളംറങ്ങുന്നുണ്ട് നന വരുന്നുണ്ട് ഭിത്തിന്ന്
ആഹ്
നമ്മള അകത്തേക്ക് അ നനവ് കാണുന്ന മഴ നല്ല മഴയുള്ള സമയത്ത് അടച്ചു പെയ്യുവലോ നിക്കാതെ മഴ പെയ്യണ സമയത്ത് നനവ്ഉള്ളിൽ
മറ്റേ കാറ്റടിച്ച് വെള്ളം വു ഉ ആ ഉ പിന്നെ പെയിന്റ് ഒന്നും കൊള്ളത്തില്ലെങ്കിൽ അതങ്ങ് പോവും
ആഹ് അതാണ് പെയ്ന്റും നല്ലതാവണം പെയിന്പ്പ നമ്മള തേപ്പും ഇന്തൊക്കെ കഴിഞ്ഞ് പെയിന്റിങ്ങിന് നല്ലൊരു സംഖ്യ ആവുലേ നല്ല സംഖ്യ ഉണ്ടോന്നല്ല പെയിന്റിങ്ങിന്
അതിനാണ് നന്ന് കൂടുതൽ ജോലിക്കാരന് വേണ്ടി റേറ്റ ആവുന്ന
അതേറ്റ ആവുന്നുണ്ട്
ആഹ് ആഹ്
അല്ല രണ്ടു ലക്ഷക്കണക്കിന് പൈസ വേണംന്നർഞ്ഞെ അത്യാവശ്യം ഒരു അല്ല ആ പെയിന്റിങ്ങാണ് ല്ലേ ഉം അപ്പൊ ഞാന് കൊറേ ആയി ഇങ്ങനെ രണ്ട് മൂന്ന് പേരോട്ങ്ങനെ അന്വേഷിച്ചു അയ്നെ കുറിച്ച് ആഹ് വേറെ
വേറെന്തോണ്ട്, ഉം എന്നിട്ട് എന്തോ ആയി വീട് പണി നിർത്തി വെച്ചോ അതോ തൊടങ്ങുന്നോ
ആഹ് തൊടങ്ങണം താഴെ തറ
ക്ക്ന്നേള്ളോ
ഏഹ് തൊടങ്ങാൻ വേണ്ടിട്ടാണ്‌പ്പത്ങ്ങനെ
ത് ഉദ്ദേശിച്ച റൈറ്റി നിന്നോ
ആഹ് അതൊരു അതാ ഞാൻ പറഞ്ഞത് രണ്ട് മൂന്ന് പേര് വന്നു നോക്കീന്നേ ഒന്നിച്ച് കരാറ് കൊടുക്കാൻ വേണ്ടിട്ടേ കെണ തറപ്പണീം കെണറും നമ്മളാദ്യെ ചെയ്ത് വെച്ചിരുന്നല്ലോ ഒരു ഒരു വർഷായി ആഹ് കൊർച്ച് ക്യാഷ് കൊർച്ച് കടങ്ങളുണ്ടായിരുന്നു അത് തീരട്ടെ എന്നിട്ട് നോക്കാന്ന് വിചാ ആഹ് പതുക്കെ പതുക്കെ
ക്കനെ ആവുമ്പഴും നമ്മള് കോൺട്രാക്ട് കൊടുതേല് തോനെ പൈസ പിന്നെ ആവും അവർക്ക് നഷ് ടം വരുമ്പ അവര് കൊർണ സാനങ്ങള് വാരിയിട്ട് പണിയാൻ നിക്ക്
ആഹ് അല്ലാ ഇനി പണിയെടു ക്കുമ്പോ ഫുള്ളായിട്ട് ചെയ്യണം ആദ്യം നമ്മള് കെണറ് കുഴിച്ചു ബടെ നല്ല താഴ്ച്ചണ്ട് കെണറിനെ അപ്പൊ അതിന് നല്ലൊരു സംഖ്യായി ആദ്യമ്മള് ക്ക് വ്ട് പണി തൊടങ്ങണങ്കിൽ വെള്ളം വേണല്ലോ അപ്പൊ നമ്മളാദ്യം കെണറ് പണി ആദ്യം കഴിച്ചെന്നിട്ടാണ് തറ ത് ആഹ് ആഹ് എന്നിട്ടാ പിന്നെ തറപ്പണിട്ത്തെ തറട്ട് കഴിഞ്ഞിട്ട്പ്പൊരു വർഷായി അപ്പൊ അതിന്റെ കൊറച്ച് കടങ്ങളൊക്കെണ്ടായിരുന്നു അതൊക്കൊന്ന് വീടട്ടെന്നോർത്ത് അങ്ങനെ നിന്നതായിരുന്നു അപ്പ അത്ങ്ങനെ വീടി ഞപ്പ നിപ്പന്നാ വീട് പണി സ്റ്റാർട്ടെയ്യാന്ന് വിചാരിച്ചിട്ട് അപ്പമ്മളവടെ അട്ത്തുള്ളവരൊക്കെ അപ്പൊ ഞാന് നിന്നോടൊന്ന് ചോയ്ക്കട്ടെ നീയും വീട് കുടിയിരുന്നതാണല്ലോ എങ്ങനെയാണയ്ന്റെ കാര്യങ്ങളെന്ന് അറിയാൻ വേണ്ടിട്ടേ
ആഹ് ആഹ് ആഹ് നമ്മളത് കോൺട്രാക്ട് കൊടുത്ത് അവര് വന്ന് ചെയ്ത് പൊറ ത്ത്‌ പൈസ അഡീഷ്നല് കൊടുത്ത് സാധനങ്ങളൊക്കെ എടുത് ത്തപ്പോഴത്തേക്കും പിന്നെ ഷീറ്റ് ഫ്രണ്ടിലെറക്കണം പോർച്ചിനൊക്കെ അഡീഷ്ണല് പൈസയാ
ഉം പോർച്ചിനോക്കെല്ലേ പോർച്ചെന്താ വാർപ്പിന്റെ കൂടെ ചെയ്തോ അതോ
പ്പിന്റെ അല്ല അല്ലാതെ മറ്റേ കമ്പി ഷീ റ്റ് ഇപ്പഴത്തെ മോഡലില്ലേ ആഹ് അതെതെ ആഹ് പിന്നെ ഇന്റർലോ ക്ക്
ഇൻ്റർലോക്ക്ട്ട്ലേ
പല പല പല മോഡല് മാറി വരുന്നെയു ണ്ടല്ലോ കട്ടെടെയും കല്ലിന്റെയും മറ്റെന്തോ ലെപോത്തറ അങ്ങനെയുള്ള ഐ
ശരിയാ
ഉം അതിനൊക്കെ നല്ല റേറ്റ് ആവുന്നുണ്ട് പുല്ല് വെച്ചതും പുല്ല് വെക്കാത്തെയും
അയ് അയ്ന്റെ ഉള്ള് അയ്നകത്ത് വെക്കണ പുല്ല് നമ്മടെ
ആർട്ടിഫിഷ്ല് ആഹ് ആർട്ടിഫിഷ് ആഹ് അല്ലാതെ വെച്ചാ മഴയൊക്കെ പെയുമ്പോ ചീഞ്ഞു പോവും
ആഹ് നമ്മുടെ ഈ സിറ്റൗട്ടിലൊക്കെ ഇട്ണ
ആഹ് അത് അത് കട്ട് ചെയ്ത് ആഹ് കട്ട്യ്ത് ലോക്ക് ചെയ്ത് വെക്കുവാ ഉം അതാ നല്ലത് അതാവുമ്പോ ചീത്തയാലും നമുക്ക് മാറ്റി മാറ്റിട്ട് വേറെ ഇടാലോ മറ്റേതാണെങ്കി മഴയ മഴ പെയ്ത് അല്ല ചവിട്ടിയൊക്കെ അങ്ങ് ചീഞ്ഞ് പോവും ചീഞ്ഞ് പിന്നെ വാട എടുക്കും ഉം നല്ല കട്ടിയുള്ള സാധനം അല്ലേ അത് കട്ടിക്ക് കട്ട് ചെയ്യുന്ന ചെളിയും ഇതും കൂടെ മണ്ണു ആയിട്ട്
ആഹ് അതൊരു ഭംഗിയ കാണാൻ വൃ
അത് ഭംഗിയാണെങ്കിലും അത് പെട്ടെന്ന് നശിച്ചു പോവും മറ്റേ പുല്ലി മറ്റേ ആർട്ടിഫിഷൽ ആഹ് ആഹ് ഇത് കൊള്ളാം ഉം ഉം ഉം ആഹ് അത് നല്ല അത് ലാസ്റ്റ് വേഗം ചെയ്യും പിന്നെ ഒരുപാട് ഓടി ചാടി ചവിട്ടിത്തേക്കാതെ കിടക്കുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ
ഉം ഉം
വൃത്തിയായിട്ടത് പെട്ടെന്ന് ചീത്താവാതെ കിടക്കും
ഉം
ഉം
ആ നമ്മളേലും പിന്നെ പോർച്ചൊന്നും തറയിൽ എടുത്തിട്ടില്ല അതുപോലെ പിന്നീട് എടുക്കാന്ന് പറഞ്ഞിട്ട് പോർച്ച്
ഉം ആ ആഹ് ആഹ് ഉം
ഫീറ്റ്നാന്നല്ലോ പൈസ
ആഹ് ഉം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഇങ്ങനെ വീട് പണി നടക്കട്ടെ ഏ
പിന്നെ സിറ്റ് ഔട്ടിന്റെ സിറ്റ് ഔട്ടിന്ന് വെള്ളം തെറിക്കുന്നേന് അത് കൊറച്ച് സൺഷൈയ്ഡ് ഇറക്കി തായോട്ട് അങ്ങനെ ഇറക്കി എടുത്തായിരുന്നോ
ആ അത് ഒന്നും ഇറങ്ങിട്ട് മറ്റേ ഇല്ല ഇല്ല മറ്റേ എന്താ പോളിക്കാർബൺന്റെ ശീറ്റ് ഇറക്കുവല്ലോ
ആഹ് അതാ ചെയ്ത
അത് അത് ഇങ്ങനെ സാരിച്ചറക്കി
ഏ ഞാൻ പറയാം അതൊരു വൃത്തിയേടല്ലോ അപ്പ അയ്ലാറെ ഞാൻ എപ്പളും പറയും വീട് പണി തുടങ്ങുമ്പം അത് കുറച്ച് ആ വാർപ്പ് കുറച്ചുകൂടി നീട്ടി എടുത്താ പോരേന്ന് ചോദിച്ച് അങ്ങനെ ചെയ്തൂടെ എന്നൊക്കെ ചോദിക്കും ഞാൻ
അല്ല സിറ്റ് ഔട്ട് വരന്നിട്ട് പിന്നെ അത് നീട്ടിയെടുക്കാനോ അത് വ്യത്തി കേടായിരിക്കത്തില്ലേ
ആ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് അപ്പൊ ഞാൻ ക കണ്ട കോൺട്രാക്ടോട് ചോദിച്ചു
അല്ലേ ഇത് സ സൺഷെയ്ടും നമ്മടെ തിണ്ണയും ഒക്കെ ഒരേ പൊക്കത്തി നി ഒരേ തൂക്കത്തിൽ നിൽക്കത്തില്ലേ
ആഹ്
അല്ലെങ്കിൽ പിന്നെ തിണ്ണ കൊറെ കൂടി നീളമുള്ളതൊക്കെ വേണ്ടേ
ആഹ് ആഹ് അവര് പറഞ്ഞു കുറച്ചൊന്ന് നീട്ടി കൊറച്ചൊന്ന് നീട്ടിത്തരാം അല്ലേ നമ്മളിപ്പോ എല്ലാരും ഇങ്ങനെ ചെയ്യല്ലേന്ന് പറഞ്ഞു
ആഹ്
എന്നാ ശരിട്ടോ ഞാൻ പിന്നെ വിളിക്കാം
ആഹ് ശരി ശരി കഴിഞ്ഞ കേട്ട ാൻ ഇഷ്ടം